ഉ
ആ പറഞ്ഞോ?
ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്.
അതെ അതെ ഉം
പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറുള്ള നിമിഷേതാ? ഐ മീൻ
മെസ്സി എന്താണ്?
സ്കൂളിൽ പഠിച്ച കാലത്ത്
സ്കൂളിൽ പഠിച്ച കാലങ്ങള ഒക്കെ ഞാന് എനിക്ക് പത്താം ക്ലാസ്സ് പ്ലസ് വൺ പ്ലസ് ടു
ഉം
ഇതെല്ലാം മിസ് ചെയ്ത സമയങ്ങളും നിമിഷങ്ങളും ആണ്.
അന്നത്തെ ഫ്രണ്ട്സിനായിട്ടൊക്കെ എപ്പോഴും കോൺടാക്റ്റ് ഉണ്ടാവോ?
പിന്നെ ഉണ്ട് ഉണ്ട് ഉണ്ട്. എപ്പോഴും സംസാരിക്കാറുണ്ട്.
ഒരു സംസാരിക്കാറുണ്ട്. അവരൊക്കെ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടോ? അതോ എല്ലാവരും ജോബക്കെ കഴങ്ങോട്ട് മുന്നോട്ട് പോകുന്നവരാണോ?
ആ അവരെല്ലാരും പകുതി മുക്കാൽ നേഴ്സുമാരായി കുറച്ചു പേര് ഡോ ഡോക്ടർമാരായി.
വെരി ഗുഡ്.
പേര് എഞ്ചിനീയർമാരായി.
ഓക്കെ ഓക്കേ നല്ല കാര്യം അങ്ങനെയൊക്കെ പോകുന്നു.
ഉം
പിന്നെ മൂവീസ് ഒക്കെ കാണാറല്ലേ?
മൂവീസ് എന്താ പറയാ നല്ല മൂവികളുണ്ട കിട്ട കാണും ഞാൻ ഈ ഇട രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ സുമതി വിളവ് കണ്ടായിരുന്നു.
സുമതി വളവ് എങ്ങനെയണ്ട് പടം ഞാൻ കണ്ടിട്ടില്ല.
നല്ല പടമാണ്. അത് അർജുൻ അശോകന്റെ മൂവിയ
ഓ പുള്ളിയുടെ മൂവിയണല്ലേ?
മ്
സുമതി വളവ് ഇറങ്ങി യുന്നുള്ളതും അതിന്റെ കൊറച്ച് റിവ്യൂസ് ഒക്കെ ഇങ്ങനെ കണ്ടു നല്ലാണ്ട്. ന്നാ വല്യാ കുഴപ്പില്ല ആ സുമതിവളവ് ഭയങ്കരിയിട്ട് ഫൈമോസ് ആയിനു.
പ്പണ്ട്
പ്രകമ്പനം ആരതാണ്?
പ്രകമ്പനം മറ്റേല വ്ളോഗേഴ്സിൻന്റെറെ ഉണ്ടല്ലോ മറ്റേല റീല് ചെയ്യുന്ന പിള്ളേരുടെക്കെ.
പ്രഹസന്നോ?
പ്രകമ്പനം അത് മെറ്റയില്ലേ ഒരു സിനിമയില്ലേ ആത്മാവേ പോന്ന് പറഞ്ഞൊരു പാട്ടൊള്ളേ ആ സിനിമയുടെ ടൂ ആന്ന് തോന്നുന്നു.
പട ആത്മാവ പോന്നല്ലപ്പ അത് അത് മറ്റേ പ്രകമ്പനം ആഹ് പ്രകമ്പനം മനസ്സിലായി മനസ്സിലായി അടിപൊളിയാണ് ചിരി ചിരിചിരിച്ചൊരു വ ഓ ചിരിച്ച് ചിരിച്ചൊരു വഴിയാവും
സിനിമ കാണുമ്പോ അല്ലെ നല്ല
സിനിമ അടിപൊളി സിനിമയാണ് നല്ല സിനിമയാണ്.
ഉം ഉം
അതില്ല മറ്റേ പണി എന്നുള്ള സിനിമയിലുള്ള വില്ലൻണ്ടല്ലോ?
ഉം അത് തന്നെ അത് തന്നെ.
ആഹ് അവൻ ആളെ അടിപൊളിയാണ് ചില്ലറ കഴിവൊന്നുല ഓഹ് ആക്ടിങ് രംഗത്ത് നല്ല കഴിവ് കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ ആപാര കഴിവാണ് ആഹ് അവനാണ് ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവനള്ളത് കൊണ്ടാണ് ആ കോമഡി അത്രയും വർക്കയീക്കണത് മറ്റൊരു രണ്ടാളും അല്ല.
അല്ല അല്ല ആഹ്
എന്തന്ന്ന്റെ പേര് സാഗർ സൂര്യ.
ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നെ.
സഗർ സു അതെ സഗർസൂര്യ അടിപൊളി ആക്ടിംഗ് ആണ്.
ഉം ഉം ഞാൻ നല്ല ആക്ടിങ് ഉം
ആഹ് അത് കണ് ഇന്ന് തന്നെ കാണ്.
നല്ല പടം അത് അത് കാണോന്നൊണ്ട്. സമയം കിട്ടുമ്പോ കാണുന്ന് പറഞ്ഞിരിക്കും പിന്നെ സമയം കിട്ടാതിരിക്കുമ്പോ എന്തോ ചെയ്യാന?
പിന്നേ? നൈറ്റ് കാണുമ്പോ വായ പൊത്തി ചിരിച്ചൊളോണ്ടൂ ഇല്ലെങ്കിൽ വല്ല യക്ഷിക്കുട്ടി ഇറങ്ങി വരാന്ന് കര്തും.
ആഹ് ഹ ഹ
ചിരിക്കാണ്ട് അത്രയും ചിരിക്കാനുള്ള കൊ കൊറച്ച് ഭാഗങ്ങളുണ്ട് അതിനത്ത് ആലോച്ചിരുന്ന് ചിരിക്കാനുള്ളണ്ട്.
ഉം ഉം ഉം എന്താലും കാണണം ഉം.
അതേപോലെ ഡെർബിന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിണ് ഡെർബി.
എന്താ?
ഡർബി.
ആഹ് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആരുടെ ആരുന്ന്?
അത് ഈ പറഞ്ഞ പോലെ ബ്ളോഗേഴ്സിന്റെയാ തോന്നുന്നു ആ ഇവരൊക്കെ തന്നെ. ഇതിനകത്തുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്ളോഗർ ഇണ്ടല്ലോ?
ഉം ഇപ്പ എല്ലാരും ബ്ലോഗേഴ്സിനെ വെചാ പടം ചെയ്യിപ്പിക്കുന്നേ മൊത്തോം
അല്ല അവര് പടത്ത്ക്ക് കേറി തൊടങ്ങിയതാണ് അത്.
ഇപ്പൊ വാഴന്നെ കണ്ടോ എത്ര
അല്ല വാഴ വ പയ്യൻ- സ്വന്തമായിട്ട് ചെയ്ത മൂവിയാണ് അവന്റെ ടീമിനെ വെച്ചിട്ട് കാരണം നമ്മടെ നാട്ടിൽ ഹാഷിറ്
സ്വന്തം മൂവിയണോ
സ്വന്തം മൂവിയാണ്
അല്ല അതിന്റെ പ്രൊഡ്യൂസറ് വേറെ ആരാണ്ടാന്ന് പറഞ്ഞ്
അ അല്ല പ്രൊഡ്യൂസറ് അവര് പൊറത്ത്ന്ന് എറക്കിയിട്ടുണ്ടാവും സ്വാഭാവികാണ് കാരണം വാഴ ഫസ്റ്റ് എറങ്ങുന്ന സമയത്ത് നാലു കോടി ചെലവാക്കീട്ടാണ് അവർ ആ പടം എറക്കുന്നത് ആ പുള്ളേര് അവരല്ല പ്രൊഡ്യൂസറ് പൊറത്തുന്നാണ് പക്ഷെ ഡയറക്ഷനൊക്കെ അവരാണ് ഈ നാല് കോടി ചെലവാക്കീറ്റ് ആഹ് നാല് കോടി ചെലവാക്കിട്ട് അവര് സ്വന്തം കഥ ഇറക്കിയതിന് ശേഷം അതിന് അവർക്ക് അന്ന് പ്രോഫിറ്റ് കിട്ടിയത് നാല്പത് കോടിയാണ് ഇ ഇപ്പ അവര് എന്ത് ചെയ്തു വീണ്ടും പടം എറക്കി അത് നൂറ് കോടിന്റെ മോളില് കിട്ടി
അത് ഏതു പടവാ
വാഴ ടു എറങ്ങീലേ
വാഴ ടു ആഹ്
ആഹ് അത് ഹൺഡ്രഡ് ക്രോസ് പോയിലേ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ എവിട എത്തി കാരണം ഈ
കാര്യാണോ നേരത്തെ പറഞ്ഞേ
അല്ല ആ വാഴയല്ല ഈ വാഴ നമ്മള് പറയിലേ നിന്നേക്ക നോക്കുന്ന നേരെം ഒരു വാഴ വെച്ചാ മതിയാർന്നു അറിയില്ലേ അതു പോലെയുള്ള ഒരു മീനിങ്ങിലൂടെ വരുന്നതാണ് പക്ഷെ അവസാനം അവര് വാഴ കൃഷി ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകും ഒന്നിനും പറ്റാ ഒന്നിനും കൊള്ളാത്ത കറച്ച് പിള്ളേരുടെ കട
ഉം ഉം ഉം
മറ്റേ നമ്മുടെ എന്തേണിപ്പോ അവളെ പേര് ബാക്ക് ബെഞ്ചാണ് ലോ ബാക്ക് ബെഞ്ചാണ് ലോകത്തിന്റെ തലച്ചോറ് ന്ന് പറഞ്ഞ ആളെ പേരെന്താണ്
ബാക്ക് ബഞ്ചാണ് ലോകത്തിന്റെ തലച്ചോർ ഏതോ ഒരു ശാസ്ത്രജ്ഞനല്ലേ
ആഹ് അതെ അതെ അതെ അതെ എന്തായിരുന്നു ആളെ പേര്
അത് ആരാത്
നമ്മളെ സ സയന്റിസ്റ്റിന്റെ പേരെന്താണ്
അത് അറിയായിരുന്നു സത്യത്തില് എനിക്ക്
മറ്റേ ആഹ് ആഹ് നമ്മളെ അതിന്റാ എബ്രഹാമല്ല ഞാൻ പറയാ എ പി ജെ അബ്ദുൽ കലാമ്
ഓഹ് എ പി ജെ അബ്ദുൽ കലാം മ്ഹ്
ആഹ് അതെ എ പി ജെ അബ്ദുൽ കലാമ് പറഞ്ഞ ഒരു വാക്കാണ് അതേ പോലെയാണ് ഇപ്പ ഇതിന്റെ കാരണം ഈ പയ്യന്മാര് എന്താ ഒന്നിനും കൊള്ളാത്ത കൊറേ പയ്യന്മാര് അവരുടെ പാരൻസും കണ്ടോണ്ട് നിക്കുന്നവര് കഥേണ് ഒന്നാം ഭാഗം
ആഹ് ആഹ്
രണ്ടാം ഭാഗം എന്ന് പറേണത് ഇവിടെ പഠനം കഴിഞ്ഞ് പൊറത്തു പോയിങ്ങാണ്ട്ള്ള ഒരു ലൈഫ് സ്റ്റൈലും അവടെ പഠിക്കുന്ന കുട്ടികളുടെ അനുഭവോം കാര് അവര് നേരിടുന്ന പ്രശ്നങ്ങളും വളരെ വൃ ത്തിക്ക് പച്ചയായിട്ട് അയില് എന്ത് ചെയ്യ്ന്ന്ണ്ട് നല്ല പടാ ഒരു വട്ടേങ്കിലും നമ്മള് കാണണം
ആഹ് ആഹ് ആഹ്
ഫസ്റ്റ്ത്തെ പടം ഫുള്ള് കോമഡി ആണെങ്കി സെ പടം ഫുള്ള് സാഡാണ് ആണ്അയ്ന്റൊരു റിവ്യൂ
അതെ ഉം
അടിപൊളിയാണ്
ഉം ഉം
അതേപോലെ ആട് തീ ആട് ത്രി കണ്ടോ
ആട് കണ്ടില്ല ആട് എനിക്ക് പണ്ടേ ഒരു എന്തോ ഒരു മടുപ്പാ കാണാൻ
പേരും വാഴയും അതേപോലെ തന്നെയാണ് പേരുമായി
വാ ആടിന്റെ കൊറേ ഭാഗങ്ങള് ഇറങ്ങിയന്ന് തോന്നുന്ന് ആട് വിജയിച്ച പടവാണോ
പിന്നെടാ ആട് ഫസ്റ്റിലേറെ കോമഡി ആട് സെക്കന്റ് ആണ് ചിരിച്ച് മരിക്കാള്ള സാധനണ്ട്
മ്ഹ് മറ്റേല്ല ജ്
ഫസ്റ്റ് ഇത് ആഹ് ആഹ് ജയസൂര്യന്റ വെറും കോമഡി പടാണ് ആട് ത്രീ എന്തില്ല ഒരു ക്ലൈമാക്സ് ഇല്ല ഇപ്പൊ നമ്മള് ഒരു മൂവി കാണുമ്പോ കരണ്ട് പോയ എന്താ അവസ്ഥ
ഉം ഉം
അതുപോലെ ഒരു ക്ലൈമാക് സെത്താതെ ആ മൂവി അങ്ങട് സ്റ്റോപ്പ് ആവാണ്
ആഹ് അതെ അതെ ആഹ്
അത് കൊണ്ട്അയിന്റെ നാലാംഭാഗം വരുന്നുണ്ട് എന്നുള്ളേട്ടാണ് അത് അങ്ങനെ സ്റ്റോപ്പ് ആ ‌ക്കിയേക്കണത് അത് മാത്രേ ഇൻക്ക് ദേഷ്യം വന്നൊള്ളൂ പക്ഷെ ഒ ന്നും റിട്ടൺ ആയിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഒരു ഗുണപാഠം പ്രതീക്ഷിക്കരുത് ഒന്നും പ്രതീക്ഷിക്കരുത് ഒരു ഫ്രീ മയ്ന്റില് എന്ത് കണ്ടാലും ചിരിച്ചോളണം എന്നുള്ള മൈൻന്റില് കാണയാണെങ്കിൽ ആട് ത്രി കാണാം അല്ലെങ്കി അയ്ലും ആഹ് മൂന്നാ ഭാഗം അല്ലെങ്കി മൂന്നാം ഭാഗം കാണാ ഇത് ഒന്നും രണ്ടും കണ്ടാത്തന്നെ എന്ത്ണ്ട് മനസ്സ് തൊറന്ന് ചിരിക്കാൻ പറ്റും.
ഉം ഉം
നല്ല പടാ ഷുവറാണ് ഉം
അതിനാത്ത് ആരാ കുറച്ച് ഇടയ്ക്കിലത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ ക ണ്ടിട്ടെണ്ട് അയ്നാത്ത് ആ ജയസൂര്യയുടെ പേരും നമുക്ക് അറിയാവുന്ന ഒരു പേരല്ലയോ ഷാജിയേട്ടൻ
ആഹ് ഷാജിയേട്ടൻ ഷാജിയേട്ടൻ അതെ അതെ അറിയാവുന്നൊരു പേരാണ്
നല്ല പേരാ അത് പേര്കേട്ട പേരാ
ആഹ് പേരുകേട്ട പേരാണ് എല്ലാ നാട്ടിലും ആ പേരിലൊരാളുണ്ടാവും ഒന്നൊന്നല്ല ഒന്നില് എല്ലാ നാട്ടിലേ ആ പേരില് ഒന്നിലധികം കടകളിണ്ടാവും
ഉം ഉം ഉം
ഞാൻ ഒരുപാട് സ്ഥലത്തിക്ക് ആ ഒരു പേര് ഞാൻ കേട്ടിട്ടിണ്ട്
പിന്നെ ആന്നാന്നു ശരിയാ ഉം
അതെണ്ട് ഞാന് പത്താം ക്ലാസ് പഠിക്കണ സമയ ത്ത് ഞങ്ങടെ ക്ലാസ്സിൽ ഇണ്ടായിരുന്ന് ഒരു നാല് പയ്യന്മാര്
ഉം ഉം
ഒരാളെ പേര് ഷിജു
ഉം ഉം
ഒരാളെ പേര് സജു
ഉം ഉം
ഒരാളെ പേര് ഷാജി ഒരാളെ പേര് ഷാജു ടീച്ചേഴ്സിന് പോലും മാറിപ്പോവും
ഉം ഉം ഉം
കാരണം ഈ ചെറിയ ചെറിയ ആര് അവരോ?
മ്.
എന്റെയോ?
അല്ല ഈ പേരുള്ളവര്-
അല്ല അവര് നാലു പേരും ബെസ്റ്റ്ഫ്രണ്ടൊന്നല്ല നാല് നാല് ദിക്കായിരുന്നാ-
മ മ് മ്
ഓക്കെ പക്ഷെ അവരെ പേരുകൾ തമ്മില് അതെന്താ ങ്ങനെ യധികം സാമ്യം ഉണ്ടായിരുന്നു
മാറിപ്പോവും
ആഹ് മാറി പോവും. കാരണം പെട്ടെന്ന് വരുമ്പോൾ ടീച്ചേഴ്സ് പൊതുവായിറ്റ് വരുന്ന ടീച്ചേഴ്സിനമ്മൾ മനസ്സിലാവില്ല
മ്ം മ്ം മ്മ്
ആ ഫോൺ അടിക്കണത് ഓഫ് ചെയ്-
ഓഫ് ചെയ്തു ഓഫ്ചെയ്തു മ്മ്
ഓക്കെ അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നാ ഓക്കെ.
ഓക്കെ ഓക്കെ ഓക്കെ- മ്മ്.